ആഹ്
ഹലോ
ആഹ് പറയൂ പറയൂ കേൾക്കുന്നില്ലേ
ആഹ് സുഖമായിട്ടിരിക്കുന്നു ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് സുഖം
ആഹ് പിന്നെ വേ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് ടൂറൊക്കെ പോവാറ് ഉണ്ടോ
ആഹ് ടൂറ് ടൂറ് ഇവരിപ്പൊ ഇപ്പൊ ഗൾഫില് ആണ് മൂപ്പര് നാട്ടില് ഇണ്ടാവുമ്പോ പോവും
അഹാ
ഇപ്പൊ അധികം പോവാറില്ല ആഹ് പെരുന്നാൾ ടൂറൊന്നും പോയിട്ടില്ല ആഹ് സ്വന്തം വീട്ടി ലേക്ക് പോവും തറവാട്ടിലേക്കും സ്വന്തം വീട്ടിലേക്കൊക്കെ പോവും പിന്നെ അടുത്ത റിലേറ്റീവ്സിലേക്കൊക്കെ പോവും ആഹ് ആഹ് തറവാട് അടുത്താണ് സ്വ ന്തം വീട് ഇന്റെ വീട് ആറ് കിലോമീറ്റർ അപ്പുറാണ്
ഓക്കേ അപ്പൊ വേറെ അങ്ങനെ വലുതായിട്ട് പോകാനൊന്നുംല്ല അല്ലെ വലുതായിട്ട്
ഇല്ല ഇല്ല പിന്നെ റിലേറ്റീവ്സിലൊക്കെ പോകും അടുത്ത് അല്ലാതെ വലിയ ടൂറും ട്രി പ്പായിട്ട് പോവല് കുറവാണ് ഇനി മൂപ്പര് വര വരുമ്പോളേ പോവുള്ളൂ
ഓക്കെ
പിന്നെ ഇന്നലെ പുറത്തു പോയി ട്ട് എന്താ ഫുഡ് എന്ന് പറഞ്ഞാല് ആഹ് കാ ആഹ് ചായേം കടിം അങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പോയി ഇന്നലെ
ആണോ പിള്ളേരും കൂട്ടി പോവും
ആഹ് ആഹ് അതെ തറവാട്ടത്തവരും ഉണ്ടായിരുന്നു ഉമ്മയും ഹസ്ബന്ഡ് ആഹ് അത് രസാണ് അതിന്റെ ഇടയില് മ മക്കള് ഗ്ലാസ് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞു ഗ്ലാസ് പൊട്ടിച്ചു ആഹ് ഹോട്ടലല്ലാ ചായവാലിന്ന് പറഞ്ഞിട്ട് ഒരു കഫേ പോലെയാണ് കഫേ
ഓക്കെ
അങ്ങനെ എന്നിട്ട് ഇല്ലില്ല കൊഴപ്പീല്ല അത്രേ ഇപ്പൊ അതൊന്നും കൊഴപ്പില്ലാന്നാ പറഞ്ഞത്
ആകെ
ഞങ്ങള് വിചാരിച്ചു നല്ല പൈസ കൊടുക്കേണ്ടി വരും എന്നൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൊഫയാണ് ആഹ് ക്ലാസിക്ക് ആഹ് സാധനം പോയീന്ന് പറയാം കുട്ടികള് ആഗ്രഹി ച്ചു വാങ്ങിയത് എന്താ ഇതായിരുന്നു മറ്റേ ഓറിയോ ഷെയിക്ക്
ആഹാ
അവര് അത് അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കായിരുന്നു അതിലെടേല് അത് മറിഞ്ഞു അതി ടേബിൾ മ റ്റേ ഇതാണ് മറ്റേ ഗ്രാനൈറ്റ് ഉണ്ടല്ലോ ഗ്രാനൈറ്റ്മ്മ്ക്ക് ഗ്ലാസ് ഒന്ന് മറിഞ്ഞാ ഒടനെ പൊട്ടുവല്ലോ അങ്ങനെ പൊട്ടി ഭയങ്കര നഷ്ടമായി ഇന്നും കൂടി അത് പറഞ്ഞു ഓല് മക്കള്
പറഞ്ഞിട്ട് കാര്യല്ല പിള്ളേരല്ലേ അല്ലേ ഉം നമ്മളായാലും പിള്ളേര് മാത്രമല്ല നമ്മളായാലും
നമ്മളായാലും അതേ ജസ്റ്റ് എന്താണ് ജസ്റ്റ് ഒന്നങ്ങട് അടിയേ ഇട്ടുള്ളൂ ഭയങ്കരമായിട്ട് പൊട്ടാനുള്ളൊരു ചാടലൊന്നും ചാടിയിട്ടില്ല അപ്പളേ പൊട്ടീന്ന് പറയാ അതിപ്പോ നമ്മള് എന്തായാലും അങ്ങനെ ആയി പോവും പിന്നുമ്മ ഗ്ലാസൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു എന്റെ വെച്ചാ മതീന്ന് പറഞ്ഞ് മക്കളെ കാട്ടിക്കൂട്ടല് അങ്ങനെ ആയിരിക്കുവല്ലോ ഇവര് എന്താ ഹസ്ബന്റിന്റെ അനിയനും വൈഫും മക്കളും ഓലും ഉണ്ടായിരുന്നു. മക്കളൊക്കെ പാടെ കൂടിയാലും അങ്ങനെയല്ലേ ഇപ്പൊ കുടി
ആഹാ ഉം
ഇരുപൊരിയാണ് മക്കളൊക്കെ പൊരിപൊരിയാണ് ചെറിയേരു മോനുണ്ട് എളേച്ചന് ഹസ്ബന്റിന്റെ അനിയന്റെ ഓന് ഭയങ്കര രസാണ് ഓന്റെ കാട്ടിക്കൂട്ടലൊക്കെ മക്കളെ കാ ട്ടല് നല്ല രസാണല്ലോ
ആഹ്
ഉം നല്ല രസായിരുന്നു ഉം ഓനെല്ലാരീന്നും കിട്ടണം. പക്ഷെ എന്നാ ഒറ്റക്ക് ഓൻക്ക് വാങ്ങിയാല് കഴിക്കാനൊട്ട് ആയിട്ടൂല്ല രണ്ട് വയസാവുണുള്ളൂ അങ്ങനെ. അങ്ങനെയങ്കര രസായിരുന്നു ഓന്റെ കാട്ടല് എന്ന് പറ
ഉം ഉം അങ്ങനെന്നെ
ഉം അങ്ങനെയൊക്കെ എടക്കിടക്കൊക്കെ പൊറത്ത്‌ പോവും നിങ്ങള് പോവാറില്ലേ പൊറത്ത്
ആ ഞങ്ങള്ന്ന് പറഞ്ഞിണ്ടെങ്കി ഇപ്പൊ ഞാനും മമ്മിയും പപ്പേ ഉള്ളൂ അവരെണ്ട വരല്ല അവരൊക്കെ വരുമ്പം ഞങ്ങള് പോവാറുണ്ട് അനിയത്തി പൊറത്താണേ അനിയത്തി പൊറത്ത് നെഴ്‌സിങ്ങിന് പോയി ആഹ് ചേട്ടൻ ചേട്ടൻ ജോലിക്ക് പുറത്ത് പോയി ആഹ്
ആഹ്
അവള് ജർമനിക്ക് പോയി ചേട്ടൻ ആർമിയിൽ പോയി പിന്നെ ആ ചേട്ടൻ ആർമി ഇവരൊക്കെ വരുമ്പം എന്താണ് ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയൊ പിന്ന അവളാവും അവളിപ്പോ ഒരു വർഷൊക്കെ കയിഞ്ഞിട്ട് ചേട്ടം പതിനെട്ടാം വയസ്സിൽ പോയതാ ചേട്ടനിപ്പം അഞ്ചാറ് കൊല്ലായി ഉം ചേട്ട ചേട്ടൻ ക്രിസ്മസിന് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഇപ്പൊ കഴിഞ്ഞ എന്താ കഴിഞ്ഞ് ക്രിസ്മസ് ആണോ കഴിഞ്ഞേ ഈസ്റ്റർ അല്ലേ കഴിഞ്ഞ് കഴിഞ്ഞ്
ഈസ്റ്ററല്ലേ ക്രിസ്മസ് ഡിസംബറിലല്ലേ ഴിഞ്ഞേ
ആഹ് കഴിഞ്ഞ് ഈസ്റ്ററിന് വന്നിട്ടുണ്ടായിരുന്നു ഈസ്റ്റർ മാർച്ച് മാർച്ച് ഏപ്രിൽ ഉം അതിന് വന്നിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ്
പിന്നെ ആദ്യക്കെ പോവായിരുന്നു ആദ്യക്കെ നമ്മളിപ്പോ മന്തിക്കെ കഴിക്കണെ വീട്ടിലുണ്ടാക്ക. ല്ല നമ്മള് ഹോട്ടിൽ പോയിട്ട് കഴിക്കുന്നു അല്ലെങ്കിൽ പിന്നെ...
ആഹ് ആഹ് ഇപ്പൊ പിന്നെ വീട്ടിലെന്നെ ഉണ്ടാക്കൽ തൊ ടങ്ങിയാല്ലോല്ലെ
ഇപ്പൊ മന്തി ഞങ്ങള് വീട്ടില് ഉണ്ടാക്കത്തില്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ മന്തി ഉണ്ടാക്കാൻ അറിയത്തില്ല ആഹ്
എങ്ങനെ
മന്തി ഉണ്ടാകാൻ അറിയത്തില്ല മന്തി വീട്ടില് ഉണ്ടാകത്തില്ല ഉംമന്തി നമ്മൾ ഓർഡർ ചെയ്യും ഇല്ലെങ്കി അവിടെ പോയി കഴിയും അങ്ങനെയൊക്കെയാണ് നമ്മടെ അവിടെ ഒരു ഹോട്ടലുണ്ട് അവിടുത്തെ മന്തി നല്ല അടിപൊളി മന്തിയാണ് പിന്നെ കാലിക്കിറ്റ് വരുമ്പോ കാലിക്കറ്റ് അവിടെ ഒരു ഹോട്ടലുണ്ട് നമ്മൾ സ്ഥിരം കഴിയുന്ന മീ സ്പോട്ട് ഒക്കെ ഉം
മന്തി മന്തി അൽഫാമല്ലേ ഉം ഇപ്പൊ എല്ലാട്ത്തും ഉണ്ടല്ലോ മന്തി സ്പോട്ടുകള്
നമ്മള് ഇങ്ങനെ സ്ഥിരായിട്ട് കഴിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടല്ലോ അപ്പൊ ഞങ്ങടെ അവിടെ ഒരു ഹോട്ടലുണ്ട് ആഹോട്ടല്നല്ലടിപൊളി ഞങ്ങക്ക് എല്ലാവർക്ക ഭയങ്കര ഇ്ഷ്ടാണ് അതെ പോലെ തന്നെ കാ ലിക്ക.. അവിടെ ഒരു സ്പോട്ട് ണ്ട് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെയൊക്കെ പക്ഷെ അതല്ലാതെ.. നമ്മളങ്ങനെ അങ്ങനെ പോവാറുല്ല പോയിട്ട് കഴിച്ചിട്ട് ണ്ട് ഓക്കെവോ ഓക്കെ ആവുയാരിക്കും ല്ലെ അ.. മെട്രോ അറിയത്തില്ലാ
നമ്മള് പോയിട്ടുണ്ടെങ്കി അവിടെ പോകുന്നു കഴിക്കുന്നു ഓക്കെ അങ്ങനെ ഉം
കഴിച്ച് അവിടെത്തെ ഇഷ്ടപ്പെട്ടാ പിന്നെ അവിടക്കെന്നെ പോകുല്ലേ
അതെ കഴിച്ചു നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കിലി ഇങ്ങനെ പോകുന്ന പോലെ
അങ്ങനെയൊക്കെയാണ് മന്തിയുടെ അപ്പൊ എല്ലാരുംകൂടി വരുമ്പോ അങ്ങനെ പോകും ക കറങ്ങാൻ വേണ്ടിയൊക്കെ പിന്നെ നമ്മുടെ ഫ്ലോർഷോ ഒക്കെ ഇണ്ടാകുമ്പോ അങ്ങനെ പോകും പിന്നെ അവ്ടെ അമ്പലത്തിലൊ കൊരു ഉത്സവൊണ്ട് അങ്ങനെയൊക്കെ പോകും ഉം ആഹ് ഞങ്ങക്കവ്ടെ ഫ്ലവർ ഷോക്കെണ്ട്
ആ ഹാ
അപ്പൊ അവ്ടെ പോവും അമ്പലവയ അമ്പലവയൽ
ആഹ് ആഹ് ആഹ്
അമ്പലവയൽ ഫ്ലവർഷോ ഉണ്ട് പിന്നെവിടെ ഒരു ഉത്സവക്കെണ്ട് അതൊക്കെ ഭയങ്കര ഫേമസായിട്ടുള്ളതാ നമ്മളെല്ലാ വർഷവും പോവുന്നതാ
അഹാ
അപ്പൊ അവിടെ മറ്റേ ഇതൊക്കെ വരില്ലേ ഈ സ്റ്റോളൊക്കെ ഇങ്ങനെ വരും അതേപോലെതന്നെ ഈ ആകാശത്തൊട്ടി അതെ പോലെ
ആഹ് ആഹ് ആഹ് ആഹ് ഹഹഹഹ എക്സിബിഷൻ പോലെ പോലെലേ എക്സ് ആഹ് എന്താണ് പറയാ എക്സ്പോ എക്സ്പോ പോലെയാണോ
എക്സ്പോ പോലെ നമ്മളെന്ന് വെച്ചട്ടുണ്ടെങ്കിൽ അമ്പലത്തിലൊന്നും കേറാനൊന്നവല്ലാ പോണെ നമ്മളവിടെ പോകുന്നത് ഈ സംഭവങ്ങൾക്കൊക്കെയാണ് ഈ സംഭവങ്ങൾ അപ്പോ അനിയ ത്തി ആദ്യം അവള് അവളിപ്പോ പോയിട്ട് ഒരുവർഷം ആവുന്നൊള്ളൂ അതിന് മുമ്പ് അവള് പോണേന് മുമ്പ് ചേട്ടനൊക്കെ ലീവിന് വരുമ്പം ഭയങ്കരായിട്ട് ആഘോഷായിരുന്നു ആഹ് ഒരു സംഭവം വരുമ്പോ നമ്മളിങ്ങനെ ഭയങ്കരായിട്ട് പോവും എല്ലാരും എല്ലാ കസിൻസുണ്ടാവും
ആഹ്
എല്ലാ റൈഡിനുംവലിച്ചുവാരി കേറുന്നു അതേപോലെതന്നെ ഡ്രാഗനുണ്ടാവും അതെ ആ ആകാശത്തൊട്ടിയുണ്ടാവും എല്ലാത്തിനും കേറി ഭയങ്കരങ്ങോട്ട് ചില്ലിങ്ങാണ് നല്ല അടിപൊളിയായിരിക്കും അന്നൊക്കെ ഇപ്പൊ പിന്നെ ആരും ഇല്ല
ആഹ്
അഹ് ഭയങ്കരായിട്ട് ആകാശത്തി കൂടെ ഇങ്ങനെ കറങ്ങി വരുന്നേ ആഹ് കറങ്ങുന്ന സാദനം ആകാശതൊട്ടി ആഹ് ഈപ്രാവിശ്യം എന്തോ പൊട്ടിവീണിട്ട്
ആഹ് യന്ത്ര ഊഞ്ഞാല് അല്ലെ ഇവിടൊക്കെ യന്ത്രൂഞ്ഞാലെന്നാ പറയാ ആഹ് ആഹ് നിങ്ങളാകാശതൊട്ടീന്നറയാ ആഹ് വലുതാവുല്ലേ ഔ ഞാനൊരു പ്രാവിശ്യം അതില് കേറിയിട്ട് അള്ളാഹ്
എനിക്ക് ആദ്യം കേറിയപ്പൊ ഭയങ്കരായിരുന്നു അതെ ആദ്യം കേറിയപ്പോ പിന്നെ എല്ലാവട്ടം കേറുമ്പോ വല്ല്യ പ്രശ്നൊന്നും
ആഹ് ഞാ എന്റിം മോള് ചെറുതാവുമ്പളാ രണ്ടു വയസേ റ്റേ ആയോന്നാവാന്ന് രണ്ടു വയസ്സായിട്ട് ആഹ് ഓളെ ഓളേ വെച്ചിട്ടാ കേറിയതെ ഓ കുട്ടി ഇന്നെങ്ങോട്ട് ഇന്നെങ്ങോട്ട് ഇറുഗായിരുന്നു ഞാന് ആഹ് നല്ല ഹൈറ്റുള്ളത് എക്സ്പോ അതുപോലെ എക്സ്പോല് പോയപ്പോ എന്റെ ഉം ഏട്ടൻ്റെ മോള് ഭയങ്കര താല്പര്യം പറഞ്ഞപ്പോ ആന്റി ആന്റി പോരിം ഇന്ന്ഇൻ ക്കും തൊണേയാവോലൊ നമുക്ക് ഒരുമിച്ച് കേറാന്നറഞ്ഞിട്ട് പോയപ്പോ അങ്ങനെ കേറി ഓളൊരു ഇൻട്രസ്റ്റ് റ്റീന് വേണ്ടി കേറി ഞാനിതുവരെ കേറീട്ടില്ലായിരുന്നു ഔ കേറിയത് ഓർമ്മേയുള്ളൂ പേടിച്ചിട്ട് ഞാനാണെങ്കിലോ അതേ പേടീള്ളൊരു ആളാണ് അങ്ങൻത്തെ ഐറ്റംസിലൊക്കെ
ആഹാ അമ്മക്കൊട്ടും താല്പര്യല്ല അമ്മ ഞങ്ങളെ മാക്സിമം കേറ്റാതിരിക്കാനേ നോക്കൊള്ളൂ
ആഹ് അതെ അതെ ആഹ് അമ്മമാരൊക്കെ പൊതുവേ അങ്ങനെയാണല്ലോ
അമ്മയ്ക്ക് ഭയങ്കര പേടിയി പക്ഷെ ഞങ്ങളെല്ലാ എല്ലാരുംകൂടെ ചേർന്നുണ്ടേ പിന്നെ അത് വേറെ ആണല്ലോ. അപ്പൊപിന്നെ ആര് പറയുന്ന ഒന്നും കേക്കുന്നില്ല എന്നിട്ട് ചാടി
എന്നാല് അത് ഭയങ്കര സ്പീഡായിട്ടായിരിക്കുംട്ടോ എന്നാ ഞങ്ങള് ഇപ്പൊ അടുത്ത്. മറ്റേ ഫ്ലോറാഫാന്റസി പോയി. അവിടുത്തെ യന്ത്ര ഊഞ്ഞാല് തീരെ എന്താ കൊഴപ്പിലാന്ന് തോന്നി ഭയങ്കര ആഹ് കുഴപ്പമില്ലാതിരുന്നു ആഹ് നല്ല രസായി ട്ട് തോന്നി ഹൈറ്റില് നിന്നിട്ടിങ്ങനെ എല്ലാം കാണാൻ പറ്റി അത് സ്പീഡ് കൊറവായിരുന്നു അതൊണ്ടായിരി ക്കും ഹൈറ്റൊക്കെയുള്ള വല്യേ യന്ത്ര ഊഞ്ഞാലന്നയായിരുന്നു. പക്ഷെ സ്പീഡ് കൊറവായിരുന്നു തോന്നുണ്ട് ആഹ് ശെരിക്കും എൻജോയ് ചെയ്യാൻ പ റ്റീന്ന് പറയാം മറ്റേത് എൻജോയ് ചെയ്യാൻ പേടിച്ചു
അതെ ഞങ്ങളിങ്ങനെ ഇതാക്കുമ്പോ ഇങ്ങനെ ആടുവാരുന്നു മേലെ. എറ്റോം ടോപ്പിലെത്തിയിട്ട് ഇങ്ങനെ ആടും ഭയങ്കരായിട്ട് അന്നിട്ട് എസ്പെഷ്യലി ഇങ്ങനെ താഴേക്ക് വരുമ്പോ. താഴേക്കിങ്ങനെ വരുമ്പൊളാണ് അതെ എന്റനിയത്തിക്കാണെങ്കി. ശ്വാസംകിട്ടുന്നില്ല എന്തൊക്കെയായിരുന്ന് അവളവിടെ കാട്ടിക്കൂട്ടിയിരുന്നെ.
ആഹ്.
എന്നിട്ടെന്താണ് അത് നിർ അത് ഡ്രാഗന് കേറിയപ്പളാ അത് നിർത്താൻ വേണ്ടി പോന്ന്. പാട്ടിന് എന്തൊക്ക്യോ അവിടെ കാട്ടിക്കുട്ടുന്നുണ്ടായിരുന്നു. നമ്മള് അതിന്റെ പിന്നെ ആ പുള്ളി എന്ത് ചെയ്തിട്ടും നിർത്തത്തില്ല. അതിനെകാട്ട് വല്യ കോമഡി പിന്നെ ആകാശത്തൊട്ടികേറിയപ്പോ ഞങ്ങള് വെയിറ്റ്ല്ലാത്തോരാണെ അപ്പോയിങ്ങനെ. പറന്നാടികളിക്കൂല്ലേ.
ന്നാ ഹ്.
കൊറച്ച് വെയിറ്റിണ്ടെങ്കിലല്ലേ അതെ കൊറച്ച് വെയിറ്റിണ്ടെങ്കിലല്ലേ ഇങ്ങനെ കൊറച്ച് ഇതായിട്ട് നിക്കുള്ളൂ. സ്റ്റഡിയായിട്ട് നിക്കുവൊള്ളു ഇത് വെയിറ്റില്ലാ ത്തോണ്ട്‌ ഭയങ്കരാടി കളിച്ച് അങ്ങാടി ഇവിടാടി അങ്ങ് എത്തുന്നു.
ആ അത് അറ്റു പോവോന്ന് തോന്നിപ്പോവും എനിക്കങ്ങനൊക്കെയാ തോന്ന്യേതേ. അതെ അള്ളാ ഇതറ്റ് പോവൊ.
ഉം.
അത്ര സ്പീഡിലല്ലേ അത്രേം വല്യ സാധനല്ലേ ഉം.
പക്ഷെ അതിലാദ്യം കേറിയപ്പോളുള്ള ഇതൊന്നും പിന്നീട് കേറിയപ്പോ കിട്ടുന്നില്ല. ട്ടോ ആദ്യം കേറിയപ്പോ ഭയങ്കര ഇതായിരുന്നു.
ആഹ് ഹഹഹഹ ഉം.
ശെരിയെന്നാല്.
ഓക്കെ.
ആഹ്